ഹലോ
ആഹ് കേക്കുന്നില്ലാ
കേക്കുന്നുണ്ടോ ആഹ് കേക്കാം പറ്റുന്നുണ്ട് ആദ്യം ഒന്നും കേക്കാം പ റ്റീര്ന്നില്ല അതാ
അത് ശെരി എന്താ വിശേഷം
രാവിലെത്തെ പരിപാടികള് എല്ലാം കഴിഞ്ഞിട്ടിങ്ങെനെ നിക്കുന്നു
ചായൊക്കെ ആക്കി കഴിച്ചോ
ആഹ് ഉപ്പുമാവായിര്ന്നു
ആഹ് അപ്പൊ എള്പ്പാണല്ലാെല്ലേ
അതാ ഇന്ന് പിള്ളാർക്ക് പോവണ്ടാല്ലോ അതുകൊണ്ട് ഇന്ന് ആഹ് അതെ അവടെന്താ ണ്ടാക്ക്യേ രാവ്‌ലെ ബ്രേക്ക് ഫാസ്റ്റ്
ഞാനിതാ പുട്ടും പഴവും ആക്കി വെച്ചിങ്ങെനെ ഇരിക്ക്യാണ്
ആഹ് ഹാ ഹാ
കറിയൊന്നും വെക്കാം വയ്യാ അതുകൊണ്ട്
ഒരു ദിവസം റെസ്റ്റ് വേണ്ടേ പറഞ്ഞ പോലെ എല്ലാ ദിവസം കറിയും
അതേ കുറച്ച് വൈകി എണീറ്റ് ഇപ്പ വന്ന് ആക്കി ഇവിടെ വെച്ചിരിക്ക-
ആഹ് ആഹ് ആഹ് ആഹ് എനിക്ക് രണ്ട് മക്കളാ ഉം പെമ്പുള്ളാരാണ് ഒരാള് കെ ജി പഠിക്കുന്നു ഒരാക്ക് ഒന്നര വയസ്സ്.
ആഹ് ചെറിയ കുട്ടികളാണല്ലേ-
ആഹ് ചെറിയ കുട്ടികളാ.
മ്.
അവിടെയോ?
വെ ആഹ് എനിക്ക് വലിയ കുട്ടികളാണ് കല്യാണം കഴിഞ്ഞൊരു മോളുണ്ട്.
ആഹ് ആഹ് ആഹ് ആഹ്
അപ്പൊ ഞാനും ഹസ്ബൻ്റും മാത്രേ വീട്ടിലുള്ളൂ ഓള് അവിടെയാണ് അവളെ കെട്ടിച്ചു വിട്ടേത്തിനാണ് മോളുള്ളത്.
ആഹ് ആഹ്
അപ്പൊ എന്റെ മോള പ്രായൊക്കെ ആയിരിക്കും നിനക്കും ഓക്കും ചെറിയ കുട്ടികളുണ്ട് രണ്ടാള്
അതെ അതെ അതെ
ഉം പിന്നെ വീട്ടിലാരൊക്കെയാള്ള?
ഇവിടെ ഞാനും മക്കളും മാത്രമേ ഉള്ളൂ ഹസ്ബൻ്റ് ജോലി സ്ഥലത്താണ് പിന്നെ ഹസ്ബൻഡിന്റെ വീട്- ഇവിടെന്ന് കുറച്ചങ്ങോട്ട് മാറിയിട്ട് തൊട്ടടുത്ത അവര്ടെ മൂന്നാല് വീടിനപ്പുറമാണ്.
ആഹ് അപ്പൊ സ്വന്തം വീടെടുത്തതാ കൂടിയതാണിങ്ങളില്ലേ?
ആഹ് അതെ അതെ അതെ
ഉം. മ് ആരാ മൂത്തത് മോനാണ്?
ഏയ് രണ്ടും പു പെൺപുള്ളാരാ
ആഹ് ശരി. പിന്നെ വേറെന്താന്ന് ഉച്ചക്കത്തേക്ക്? ഇന്നിപ്പോ മീനൊന്നും കിട്ടിയില്ല മീനൊക്കെ ഭയങ്കര വിലയാണ് മഴയാതൊണ്ട് മീനില്ലാന്ന് പ്പ പറയിന്ന കേട്ട്-
ആഹ് ഇന്നലെ ഇവിടെയും കിട്ടിയിട്ടില്ല.
ആഹ് ചിക്കൻ മേടിക്കും അടുത്തന്നെ ചിക്കന്റെ കടേക്കെണ്ട്. അപ്പൊ പച്ചക്കറി എന്തെങ്കിലും ഉം കറിവെച്ചിട്ട് ചിക്കൻ വറ വേ അങ്ങനെന്തെങ്കിലും ചെയ്യും.
ആഹ് ആഹ് ആഹ് ആഹ്
നിങ്ങൾ രണ്ടു പേരായതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലോക്കെ മതി.
അത് ശരിയാ.
ന്നെ മക്കളും കൊച്ചുമക്കളോക്കെ ണ്ടാകുമ്പണേല്ലോ ഓരെ ഷ്ടത്തിന് ണ്ടാക്കും അന്നേരം.
അതെ ഇനിയിപ്പം ഇനിയിപ്പം എന്തുവ ഓണത്തിന് വെക്കേഷനാവുമ്പോഴല്ലേ വരത്തോള്ളൂ?
ആഹ് അതെ അതെ. പിന്നെ എടക്കടക്ക് ഒന്ന് രണ്ട് ദിവസൊക്കെ വന്ന് കൂടി പോവും.
ആഹ് ആഹ് ആഹ്
അങ്ങനൊക്കെയാണ്. പ്പത് മഴ ഇന്ന് വിട്ട പോലെണ്ട്-
ആഹ് ശരി നല്ല വെയില്ണ്ട് വെയില്ണ്ട്
ഉം.
ഇന്നേലെ ഇത് ലും കൂടെങ്ങ് മഴയായിരുന്നു.
ആഹ് പൊറ്ത്തേക്കെറ്ങ്ങാനേ വയ്യ-
ഇതിനി എത്ര നേരത്തെക്കാണെന്ന് അറിയിച്ചില്ല
അതാ അറിയൂല അത് പെട്ടെന്നായിരിക്കും
അന്തലീകുമാറാകാ
എന്തെലും വർക്കെയ്യുന്നുണ്ടോ
ഇല്ല ഇൻക് സത്യം പറഞ്ഞാ ഈ പിള്ളാറ്ടെ കാര്യം നോക്കാൻ തന്നെ ക്ക് സമയം കിട്ടുന്നില്ല അത്ര അത്രക്ക് ആഹ് അത്രക്ക് കുറുമ്പാ
അത് ശരി
ഒരാളെ സ്കൂളിൽ വിടണം പിന്നെ അട്ത്ത ആളെ ര്യം നോക്കണം പിന്നെ ആഹ് വീട്ടിലെ കാര്യം നോക്കണം
അതെ അതെ
എല്ലാം കൂടെ ആവുമ്പോത്തിന് കൊലങ്ങും
ഉം നല്ല പണിയെന്നെ ഞങ്ങളൊക്കെ കൊറെ അനുഭവിച്ചതാണ് ഇപ്പളാണ് കൊറ്ച്ചൊരു ഫ്രീ ആയത് ന്നാലും മക്കള് വരുന്നേരം നല്ല തെര്ക്കായിരിക്കുട്ടോ വീട്ട്ലെ മക്കള് വരുന്നേരം നല്ല തെര്ക്കായിരിക്കും ഇപ്പം കൊറ്ച്ചൊരു ഫ്രീ ണ്ടന്ന് പറയാ
ആഹ് അതെ അതെ അതെ വന്ന് കഴിഞ്ഞാ പിന്നെ ഇരിക്കാനും നിക്കാനൊന്നും സമയം കിട്ടില്ലല്ലോ അവർക്ക് വേണ്ടത് ഉണ്ടാക്കി കൊടുക്കാനും
ആഹ് ന്റെ എട്ത്തേക്കാ വെരാ അത്ണ്ടാക്കി തെരീ ഇത്ണ്ടാക്കി തെരീന്ന് പറ്ഞ്
ഉം അതൊരു സന്തോഷാണ് പ്പം പറയാ
ആഹ് അതെ അതെ മോള് ക കരയ്ന്ന്ണ്ടോ
അതെ ഈ മൂത്താളുവായിട്ട് അടികൂടുന്നതാ
ആഹ് അതെ അതെ അത് ഇവിടെ പറയണ്ടങ്ങോട്ട് ട്ട് വന്നാല് അയ്ന്റെ നടൂ പിടിക്കാനെ- സമയം ണ്ടാവും രണ്ടാള്ണ്ട് മോക്ക് ഒരു മോന് ഒരു മോളും
ആഹ് ആഹ് ആഹ് ഇത് രണ്ടും വഴക്കാ ഇന്നലെയൊക്കെ ഞാന് വീട്ടില് കൊണ്ടുവന്നാക്കി കൊടുത്തു പിന്നെ പിന്നെ വൈ കീട്ട് പോയിട്ടാ കൂട്ടിക്കൊണ്ട് വന്നത്
അഹ് ശെരി അവിട്ന്ന് കച്ചറയൊന്നും ണ്ടാവുലെയ്ക്കും
അവടെണ്ടെങ്കില് ആ അച്ചാഛനും അമ്മ് അച്ചാമ്മയൊക്കെന്ന് നോക്കിക്കോളും നമ്മളറിയെണ്ട
ആഹ് ഹ ഹാ അത് ശെരിയാ
ഓരോടൊന്നും അങ്ങനറ്റെ കളിയുണ്ടാവൂല്ല പിന്നെ സ്വന്തം ആഹ് അമ്മമാരോടുള്ളകളിവേറെ യാരോടും കളിക്കൂലാലോ
ആഹ്
അത് പിന്നെ ഉം മു തോലെ ബുക്കൊക്കെ ഇവൽക്ക് വേണം പഠിക്കാൻ എടുത്തക്കുമ്പൾക്ക് ചെറിയോൽക്ക് വേണം
അതെ അതെ അതെ അതിനകത്ത് കുത്തി വരയ്ക്കൊക്കെ ചെയ്യും അതോണ്ട് ഞാൻ ഇവിടിര്ത്തി പഠിപ്പിക്ക ല്ല ട്യൂഷന് വ്ടും
ഏഹ്
ആഹ് അല്ലെങ്കി എനിക്ക് പറഞ്ഞ് കൊടുക്കാവുന്നതേള്ളൂ
അതെ പുസ്തകം ഓൽക്ക് വേണം പീടിച്ച് പറ്ച്ച് പിന്നെ കീറി കളീം കൊടുത്തിയില്ലെങ്കിലൊക്കെ വയങ്കര വയലൻ്റാവും
അങ്ങനൊക്കെയാണ്. മോന് രണ്ടാമത്തെ മോന് ആൺകുട്ടിയാ ഭയങ്കര
ആണല്ലേ പെണ്ണായാലും ആണായാലും രണ്ടാമത്തെ ആവുമ്പോഴ് ക്കെക്കങ് ഭയങ്കര കുറുമ്പാ മൂത്താള് സൈലന്റായിരിക്കും ചെലപ്പോ
ത്തോല് പിന്നാ ആട്ട് ഉം ഉം ഉം താഴ്ന്ന് കൊടുക്കലാവര്ക്ക്
ആന്ന് ഇവിടെ അതന്നെവസ്ഥ
ഉം പിന്നെ വേറെന്താ പോറത്തൊക്കെ പോവല്ണ്ടോ
പൊറത്തോട്ടീ സത്യം പറഞ്ഞാലെങ്ങോട്ടെറങ്ങാറില്ല ഹസ്ബൻഡ് വരുആണെങ്കി എങ്ങോട്ടെങ്കിലും ഈ ഫുഡ് കഴിക്കാൻ പോകുന്നേയല്ലാതെ വേറെങ്ങോട്ടും അങ്ങനെറങ്ങാറില്ല. പോവാനും എനിക്കാണെങ്കി വണ്ടിയൊന്നും ഓടിക്കാൻ അറിയാത്തില്ല അന്നേരം പിന്നെ
ആഹ്
ഈ പിള്ളേരെകൊണ്ടല്ലേലും പാടാ
അതെയതെ
ആരെങ്കിലൊക്കെ വേണം കൂടെ
ഉം ഞങ്ങളെടക്കെടക്കൊക്കെ പറഞ്ഞോണം ഫുഡ് കഴിക്കാൻ പോവും മക്കൾ വരുന്നേരല്ലാരും കൂടി ഒരു ഹരാണല്ലോ
ആഹ് ആഹ് ആഹ്
ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വരും അവർക്ക് എപ്പളും എവടെങ്കിലും പോണം ബീച്ചി പോവാ പാർക്ക് പോവാന്നൊക്കെ പർഞ്ഞിട്ട്ള്ളെ കളിയാണ് മക്കൾക്ക് ആ ഓര് ഫാദർ ഇവിടെല്ല പൊർത്താണ് അതോണ്ട് ഞങ്ങളാണ് കൊണ്ടോവെയ് എല്ലം ചെയ്യ അതെ അവിടെ പിന്നെ ഉമ്മ മാത്രേള്ളൂ ഉപ്പ ഇല്ല.
ഓ ഹോ ഹോ
ആ അതുകൊണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ ഞങ്ങള് ചെയ്യും.
ആഹ് ആഹ് ആഹ് ആ അതൊരിതാ പറഞ്ഞ പോലെ
ഉം
അട്ക്ക് വാരിയില്ല
ഉം ഞാനൊന്നും ചെയ്തീല്ല ഞാൻ പർഞ്ഞിലെ ഞാൻവട പുട്ട് ചുട്ട് അത് കേസ്രോളിലാക്കി അടച്ച് വെച്ച് ഞാനിങ്ങനെ ഇരിക്കൃ ഞാനും കു ചിട്ടില്ല എനിക്കിന്നലെ ഉം ഹോസ്പിറ്റൽല് പോയി കാണിച്ചിരുന്നു കാല് വെയ്യായിറ്റ്
ആണോ
ആഹ് ഇനിപ്പോ ഭക്ഷണം കഴിച്ചിട്ട് കൊറേ ഗുളിക കുടിക്കാണ്ട് അപ്പൊ ഞാന് ഓരോക്കെണീറ്റ് വരുമ്പളേക്കും മുട്ട് വേദന
ആഹ് ആഹ് ആഹ്
അങ്ങനെ ഇരിക്ക്യാണ് പിന്നെ ഉച്ചക്കത്തേക്ക് ഭക്ഷണം ണ്ടാക്കണം
പ്പ ന്താ ണ്ടാക്കാന്നൊക്കെ വിചാരിചിങ്ങനെ ഇരിക്ക രാവിലെ തീര്മാൻക്കും ന്താണ്ടാക്കണ്ടിയത് ന്ന് അല്ലാണ്ട് പിന്നെ ഒരെത്തുംപിടിയും കിട്ടൂല ചെൽപ്പം ചിക്കനും മീനു ഒന്നുപ്പന്ന് ഇവിടെ ല്ല്യ
ആഹ് ആഹ് ഇന്ന് ഞായറാഴ്ചായിട്ട് അവര് വന്നില്ല ല്ലേ
അല്ല എന്തെങ്കിലും വാങ്ങിക്കൊണ്ടോരും പ്പൊ പിന്നെ പച്ചക്കറി എന്ധെ വെച്ചിട്ട് ചിക്കൻ വാങ്ങാന്ന് പറയാ മീൻന് ചിക്കനേക്കാൾ വിലയാണോ ലൊ
കാരണവേ ഇപ്പൊ ഈ ബോട്ടൊന്നും പോവുന്നില്ലല്ലോ ഈ രണ്ടു മാസത്തേക്ക് ബോട്ടൊന്നും പോവത്തില്ല
ആഹ് ന്നട്ട് ചിക്കൻ വാങ്ങീട്ട് അതെ അതെ ചിക്കൻ വർക്കേം ചെയ്യാ പിന്നെ മോരോ എന്തെങ്കിലും അങ്ങനെ ഇണ്ടാവൂ പിന്നെന്തെങ്കിലും ഒരു പച്ചക്ക പച്ചക്കറി എല്ലാ പച്ചക്കറിയുട്ടിട്ട് സാമ്പാറും അല്ല സാമ്പാറും ആണ് എന്നുള്ളതീല് മോര് ണ്ടാക്കും
ആഹ് ആഹ് ആഹ്
ന്നാ പിന്നെ രാത്രിത്തേക്കും അഹ് മതി
പിന്നെ ബാക്കിണ്ട രാവിലെയും കൂട്ടു അയ്നൊന്നും പ്രശ്നല്ല. കേടു വന്നില്ലെങ്കില് കേടു വരാതെ മ്മള് തള്പ്പിച്ച് വെക്കെ ഫ്രിഡ്ജില് വെക്കെ എന്തെങ്കിലും ചെയ്യും.
ആഹ് കളയണ്ടാല്ലോ കഴിക്കാൻ പറ്റുവാണെങ്കിൽ കഴിക്കണം
അതെ തെ തെ അപ്പൊ നമ്മക്ക് എളുപ്പാമാണല്ലോ ന്നാ കൊർച്ച് റസ്റ്റും കിട്ടുല്ലോ
ആഹ് അതെ
അങ്ങനെയെല്ലാം കൂടി അങ്ങനെ പ ആഹ് അട്ത്തട്ത്ത് വീട്ണ്ട് റിലേറ്റീവ്സ് ഇല്ല ഞങ്ങള് ഇവടെ സ്ഥലം വാങ്ങി വീട് ണ്ടാക്കിയേർന്നു. പിന്നെ പതിനഞ്ച് സെന്റ് സ്ഥലവും വീടുവാ
ആഹ് ആഹ് ആഹ് ആഹ്
അപ്പൊ അട്ത്തട്ത്തന്നെ വീട്ണ്ട് നിറയെ വീടുകളാ
കൃഷിയൊക്കെണ്ടോ?
ഏഹ്
കൃഷിയും കാര്യങ്ങളൊക്കെ
ഇല്ലല്ല കൃഷിന്ന് പറയാന് കൃഷി ന്തെങ്കിലും ആദ്യക്കെ ണ്ടാക്കി നോക്കൽണ്ടായ ചെറിയ ചെറിയ കൃഷികൾട്ടോ പയറ് വഴു തിന വെണ്ട അങ്ങനത്തൊക്കെ പോലെ അതൊന്നുംങ്ങോട്ട് പിടിക്കാഞ്ഞിട്ട് പിന്നെ ഇപ്പ അയ്ന്റെ മോള്ല് മ് പിന്നെ പോവാറില്ല ഇണ്ടാക്കാന്.
ആഹ് ആഹ്
അവിടെക്കെ ഞങ്ങള്ന്നട്ട് കവുങ്ങിന്തയ് വെച്ചോട്ത്ത്.
ആഹ് ആഹ് ആഹ്
ഉം ന്നാ പിന്നെ അയ്ന്റെ വയ്യേക്കെ നമ്മളങ്ങനെ നട് കണ്ടല്ലോ മറ്റേല് പുഴു വരും. പ്രാണി വരും നമ്മൾ അധ്വാ നിക്കുന്നത് വെറുതെ ആവും
ആഹ് ശരിയ ചലേട്ത്ത് പിടിക്കും ചലേട്ത്തൊന്നും പിടിക്കൂല്ല
ആഹ് അതെ അതെ പിന്നെ അതിനെ പറ്റിപ്പ നോക്കലില്ല ഒക്കെ വാങ്ങല
ഇവടെ അതൊക്കെ തന്നാ
ഏഹ്
ചെലലപ്പം പിടിക്കും ചെലപ്പം പിടിക്കത്തില്ല അതോണ്ട് ഞാന് മെനക്കടത്തില്ല.
പിന്നെ ഇവടെ നല്ലൊരു വെയിലൊന്നുല്ല ചെൽപ്പോ വലിയ മരങ്ങളൊക്കെ ഇണ്ടായിട്ട് തണലാണ് ഇന്ന് വെയിലാവശ്യാണല്ലോ
ആഹ് ആഹ് വെയില് ആവശ്യാക്കുമ്പോ ഈ ടെറസിന്റെ മണ്ടേൽപോണം ഈ കാല് വയ്യാത്ത ആള്
ആഹ് അതൊന്നാവൂലേ ഉം അതിനൊന്നും നോക്കിയില്ല എന്നാലയിക്കോട്ടെട്ടോ
ആഹ് ശരി ശരി ശരി
ഉം